ഹലോ
കഴിച്ചോ
ആഹ് ഫുഡ്ഴിച്ചു നിങ്ങാളോ
കഴിച്ചോണ്ടിരിക്കാ
ഉം ഇവിടെ എന്താ മീൻ പൊരിച്ചതും ഒരു കറിയും പിന്നെ വീട്ടിന്ന് വന്നപ്പോ അച്ചാറോട്ന്നീഞ്ഞു
ആഹ്
ഉം അവടെ
ഇവിടെ മീൻപൊരിച്ചതും പിന്നെ അതുപോലെ സോയാബീൻ ണ്ടായിക്കുന്ന്
ആഹ്
ഒക്കെ തന്നെ
ഉം മഴണ്ടൊ അടെ
പേരും വെയിലാ അവിടെയോ
ഇവടെ ഞാൻ ങ്ങനെ പോന്നപ്പോ ചെറുതായി ങ്ങനെ തുള്ളിട്ടീന്നു
ആഹ്
ആഹ്
ട് കിടക്കാനായോ
ഏ ഈ പ്രൊജക്ട് ചെയ്യാണ്ട് അതിങ്ങനെച്
ആഹ് ആ അഹ്എ ടൈപ്പ് ചയ്യാണോ അതോ എയ്തിണ്ടാക്കാണോ
ട്ടല്പ്പിയണം ഏഏത്ടൈപ്ള
ആ ല അതോ ഫോണിലോ?
ഓൺലൈനിൽ ചെയ്യണം എന്നിട്ട് പിന്നെ ലാപ്പിലോ എന്തിലെങ്കിലും ഇട്ട് കറക്റ്റ് ചെയ്യണം.
ആഹ്
ഉം നിങ്ങള് എപ്പളാ കിടക്കല്.
പത്തും പതിനൊന്നൊക്കെ ആവും
ഞാ
കെടക്കൻ സെറ്റായിട്ട് മക്കളും അപ്പ തന്നെ കെടക്കൊള്ളി
ഏഹ് ചെറക്കപ്പൊകൊറങ്ങോ
ആാാാഹ് അപ്പള് ഞാൻ കടക്കുമ്പ്ളെ കടക്കൊള്ള്
ആഹ്
അങ്ങന മീൻ തന്നെ ഒപ്പ ഒക്കെ ഫുഡ് കയിച്ചോണ്ടിരിക്ക ഞാൻ ചപ്പാ ഒര്ക്ക് ചോറ് കൊടുത്തു
ഉം ഓന് ചോറാ തിന്നാ
ഒല് രാത്രി ഇനിപ്പം പഴം കൊടു ക്കും ഞാന് പഴോ നട്ട്സും കൂടെ ഇട്ട് വേവിച്ചിട്ടേ അതട്ട് അടിച്ചിട്ട് ഷെക്ക് ആായിട്ടാ കൊറച്ച് ദമ്മിൽ കൊടുക്കും പാലും കൂടെ കൂട്ടിട്ട് അങ്ങനെ കൊടുക്കും
നട ആയിറ്റില്ല
ഉം തായിറ്റിട്ടുണ്ടായിറ്റിട്ടും ആൻ കൊറെ
ഉം അയ്യയിന് വല്യസീനൊന്നുല്ലല്ലോ
ഇതൊന്നുല്ല ന്നലിഞ്ഞിറെടിക്കക്ക് വന്നയിഞ്ഞാലേ ഉഞ്ഞികൂടും
ആഹ്
ഇനി പുറത്തുകൂടി ചക്കംകൊറച്ച് കൂടുതലാക്കാ ഫുഡു ധികം പൊർ ത്ത്ന്നേക്കാരം ഇഞി പൊറത്ത്ന്നുള്ള ഫുഡ് കഴിച്ചാ തന്നെ
അതാണെ ഉം ഇങ്ങക്ക് പിന്നെ പിമ്പിൾസ് വര്ന പ്രശ്
ഇല്ല അങ്ങൻത്തെ പ്രശ്നല്ല മുഖത്തിന് യാത്ര കുഴപ്പൂണ്ടാവൂല്ല.
ഇന്റെ പിന്നെ മാറ്ണെന്നല്ല. പണ്ട് എട്ടാം ക്ലാസ് ന്ന് ആയ ടൈമില് അന്ന് തൊടങ്ങിയ കുരു വരലാ എടക്ക് നിക്കും പിന്നീ ണ്ടാവും ഊം ഡോക്ടറിനെ കാട്ടിയപ്പോ ഡോ ക്ട്രർഞ്ഞു അതൊരു പ്രായം വരെ ഇണ്ടാവും. അത് മെഡിസിന് ഇപ്പോ കണ്ടിന്യൂ ചെയ്യാണെങ്കി അത് നിക്കും. പിന്നെ അത് നിർത്താന്നുണ്ടെങ്കി പിന്നിം ണ്ടം പർഞ്ഞു.
ആഹ്
അങ്ങനെ ഇൻസ്റ്റീൽ കാണാന് ന്നെ ഓരോ റീല് ഓരോ
അതൊക്കെ റീൽസ് ന്ന് പറ്റ്ല. അതൊക്കെന്ന്ച്ചാ ഓര് ക്ക് ഞമക്ക് ഇപ്പം ഇപ്പൻക്ക് ഷനയ്ക്ക്ണ് ട്ടോ
ഏഹ്
ഇൻസ്റ്റ മോണിറ്റയ്സേഷനയ്ക്ക്ണു ഇന്റത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വരലൊട്ത്തിക്ക് ണു നമ്മള് വീഡിയോ കൊടുത്തഴിഞ്ഞാല് ആ ഉം ഇത്ര എമൗണ്ട് ന്ന്‌ പറഞ്ഞ്ങ്ങാണ്ട്
ആഹ്
അപ്പൈ അങ്ങനെ ചെയ്യുന്നതാക്ക ഓരോരുത്തര്
ആഹ്
ഡോക്ടേഴ്സും കാര്യങ്ങളും പറയാണെന്നുണ്ടെങ്കിലേ മാത്രം ചെയ്താ മതി അതൊന്നും നോക്കിട്ട്
ആഹ്
അമ്മീ പണ്ട് വെളുത്തുള്ളി അരച്ചതയ്നിം മൊഖ
ഊം അന്നാ കല്യാണത്തിന്റെ ടൈമിലല്ലത്
ആ ഞാൻ അടുപ്പിച്ച്
ഉം അതെല്ലാരും പറയും ഞാൻ ഇതിനെ പറ്റി പറ അത് പാടല്ലേ അപ്പോ പാടക്കെ ഏയ് ഞാൻ അങ്ങനെ പേടിച്ചൊന്നും നിക്കേല്ല
അതൊന്നും നോക്കാനൊന്നും ഓക്ക് ല്ലോ
ഉം പാവണ്ട് ആഹ് ഇപ്പോ പോയിക്കണല്ലോ വീട്ടക്ക് അങ്ങട്ട് പോയിക്കണല്ലോ ആഹ്‌
ആഹ് പിന്നെന്താ
ന്താ
ഉം ഏയ് അല്ലെങ്കി എന്റെ മക്കക്ക് സോയാബീൻ ബട്ടല് ഇട്ട് ഞാ ഇണ്ടാക്കട്ടെ ഇച്ചോ പറയും ഇച്ച് വേണ്ടരട്ട് മകള് പ്പ്ണ്ടാക്കി വെക്കുമ്പോൾ ണില്ലാ
ഫ്രൈ ചെത്ക്കാ
ഞാന് ഫ്രൈ കണ്ടന്നള്ളു വെരട്ടിയാ മതിയാകും
ആഹ്
ജസ്റ്റ്‌ ഒന്ന് ഷലോ ഫ്രൈ ചെയ്തിട്ട് ഉള്ളീം തക്കാളീം ഉള്ളി മല്ലിച്ചപ്പും
ആഹ്
അപ്പൊ ചെറിയരു കറി പോലെ
ഏഹ്
ആഹ്
കൊൾക്കണ്ടാക്കത്തെകയണില്ലാ അല്ലെങ്കി ഓൽക്കൊന്നും വേ
ആഹ്
ഏ രസോണ്ട്ട്ടോ ഞാൻ ഏ ഞാൻ തട്ടിക്കൂട്ടിയതാണ് സത്യം പറഞ്ഞയിഞ്ഞാല് പെട്ടെന്ന് പറ എന്താവാണ്ടി വേഗം കുക്കർക്ക് വാട്ടീട്ട് കൂടില്ലഉള്ളള്ളിന്താകളിയെയ് ഉള്ളി വെറുതനരിഞ്ഞിട്ടു ഒരു തക്കാളി മുറിച്ചിട്ടു ആഹ് ഒരുച്ചക്കാളി മുർച്ചി ട്ടു ഇങ്ങട്ട് അയ്ക്ക് കൊർച്ച് മഞ്ഞപ്പൊ പൊടി മല്ലിപ്പൊടീം ചി ക്കൻ മസാലീം പിന്നെ ഗരം മസാലിട്ടു കൊറച്ച് മല്ലിച്ചപ്പ്
മ് മെനക്കെട്ട് ഇണ്ടാക്കുമ്പോ ചെലപ്പോ പറ്റ്
പറ്റൂല്ല നി നിങ്ങട്ട് കൊറച്ച് വെളിച്ചെണ്
മ് മ്
ഇനി ഇല്ല കൂടുതല്.
ആഹ്
സോയാബി നല്ല സാധനാണ്. ഏറ്റവും പ്രോട്ടീൻ റിച്ച് ഫ്രീജില് വെ ഏറ്റവും നല്ല ഫ്രൂട്ടാണ്. ഫുഡാണ് ഇന്നട്ട് അയ് കൈ പുട്ച്ചണ് അത്രയെന്നെ ഞാന് എപ്പളും ഇൻക്ക് സ്കൂൾക്ക് പോയ അന്നൊക്കെ അധികം ഞാൻ കൂട്ടിന്ന സാധനം
ആ
പച്ചക്കറിന്റെ ഫീല് തോന്നൂലല്ലോ അ
ആ ആ ക്ഷെ ശരിക്ക് വെക്കണം അപ്പളാ രസം ഇണ്ടാവാ
അതേപോലെ ഇണ്ടാക്കി ഇണ്ടാക്കും ചെയ്ത് കഴിഞ്ഞാല്
ആ
അതെയ്ക്ക് ഞാൻ കടായി പോലെ ഇണ്ടാക്കൂട്ടോ അത് നല്ല രസാണ് പക്ഷെ പിന്നെ അയിന് നല്ല എണ്ണ പി ചെറി
ഏ
ഇയ്യ ഇല്ല അത്‌ പൊര്ച്ച്ങ്ങട്ട്‌ കോരി ഇട്ക്കും ഇന്നട്ടാ എണ്ണീക്ക് ഉള്ളിം തക്ക ഉള്ളിക്ക് തക്കളി സോസും കൊർച്ച് സോയ സോസും അതേ പോലെ ട്ട ഉപ്പിട്ട് ഗരമസാ സാലെ ഒക്കെ ഇട്ട് കുരുമൊളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങട്ട് എളക്കി ഇട്ത്താല് നല്ല നല്ല ആ സാധനം ഇപ്പ ഇങ്ങനെ ഡയറ്റ് ചെയ്ത് പോര്ണ സമയത്ത് ഈ സാ
ഉം ഉം
നല്ല എണ്ണ വേണം ഞാൻ പിന്നെ അധികം ഒയൽ ഒക്കെ ഉപയോഗിച്ച് ഞാൻ ഒലീവോയിൽ ഇണ്ട് ഇന്റെ എട്ത്ത് ഞാ ഇൻക്ക് മാത്ര ആണെങ്കിൽ ഞാനത് മാ ത്രെ ഇട്ക്കലൊള്ളു മക്കകൊക്കെ ചെൽപ്പം അയിന്റെ ടെസ് ച്ച് അങ്ങട്ട്പ്പം പുട്ച്ചോണംന്നില്ല
ആ
പുളിച്ച ഒര്. പുളിച്ച മണത്തിന്റെ പോലെരു മണെയ്ക്കാരം പ
ഉം ഉം ആ അയിലപ്പ എല്ലാ ഇണ്ടാക്കാൻ പറ്റോ
അയ് ശരിക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല ക്ക് ഇങ്ങനെ പച്ചക്ക് പാരുലെ അയിനാണ് കൂട്തൽ ഞാ ഇപ്പ മക്ക മു മുരിങ്ങെന്റെലെ മത്തെന്റെലെ ഒക്കെ അങ്ങനെ വെർതെ വള്ളത്തിൽ വെക്കാണെങ്കിൽ ലാസ്റ്റ് ഒര് തുള്ളി എണ്ണഒന്ന് ഒഴിച്ച് കൊട്ക്കും
ആഹ്
ഓയിലിൻ്റെ ഒര് ഇത് വരാൻ വാണ്ടിട്ട് അതേപോലെ ഇതിനും ഇനൊക്കെ ച്ചെ അയ്ന്റെ മോള്ല് ജസ്‌റ്റൊന്ന്
ഉം
ന്ന്ട്ട് പിന്നെ ഒപ്പള്ളെ ഫ്രണ്ട്സ് ല്ലേ റൂമില്
ആ ണ്ടേ ഒരാളൊള്ളു ഒരാള് വീട്ട് പോയ്ക്ക്ണ് ഉം
അപ്പൊ ങ്ങക്ക് അവടെ കൊറെ ആൾക്കാരൊക്കെണ്ടോ ഹോസ്റ്റലില്
വീടാണ് ഹോസ്റ്റലിന്പ്പർത്തെന്നെ ആ കോളേജിന്റെ അണ്ടർല്ള്ളതെന്നേണ് ആ ഫുഡ് അവടെ പോയി കയ്
ആ അവടെ പോയി കയ്ച്ച്ട്ട് ഇവടെ ഈ വീ ട്ട്ക്ക് വെര ആ വീടിന് സെപ്പറേറ്റ് നമ്മള് വാടകക്കൊടുക്കണോ
ആ ഇത് വടെ അയ്ന്റെ ഓ ണറിന്റെ വീടിൻറെ അടുത്താ ഇവടെ മാസം തൊള്ളായിരം. പിന്നെ കറണ്ട് ബില്ലും ഉണ്ടാവും ഉം ആയിരത്തിന്റെ ഉള്ളില് ഉം അങ്ങനെ ഹോസ്റ്റലാവുമ്പോ കൊറേ കുട്ടികളാവൂലേ ഒരു റൂമി തന്നെണ്ട് ഏഴെട്ട് കുട്ടി കള് ഇതാവുമ്പോ ഒരു റൂമില് മൂന്നാളുള്ളൂ.
ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉപയോഗി
ആഹ് എടങ്ങ റാണ്.
ല് എത്രയാ ഫീസ് വരണേ?
അവടെ നാനൂറ് മാസ് സം
അവടെയാവുമ്പോ കൊറവാണ് ല്ലേ
ഉം ആഹ് വെരി ഇവടെ ആവുമ്പ പിന്നെ നമ്മക്ക് അത്രയും ഇതാണ് സൗകര്യം ഇണ്ട് ഉം
ആഹ് റൂമില് മൂ ന്നാളൊള്ളൂ ഇവട നാല് റൂമും രൺ ണ്ട് ഹാളാണ്. ഉം
ഇഞ്പ്പ അവടെ ആയാലും ഇഞ് ഇപ്പ ങ്ങൾ പോണോട്ത്താണെങ്കിലും ഇപ്പത്ര അത്ര ന്നൊള്ളോ ലോ.
ആഹ് അഞ്ചാള് വേണം എന്നാലൊള്ളു റെന്റ് കറക്റ്റ് ആവാ
അഞ്ചോ ആറോ ളക്ക ആകാ ഒര് ഒരു റൂമില് മൂന്നാൾക്കൊക്കെ നിക്കാലോ ചെര്ക്ക്.
ആഹ് ആഹ്
എന്നാ പിന്നെ ഇങ്ങക്ക് റെൻ്റും പാകത്തിനാവും. ഇഞ് റെന്റ് മാത്രല്ല ഫുഡിന്റെ കാര്യങ്ങളും നോക്കണ്ടേ.
ആഹ് അത് നോക്
ആഹ് അയ്ന് പോണം സമയത്ത് ഒരാള് കൊ അരിപ്പൊടി കൊണ്ടോവും
ഉം ആഹ് പിന്നെ അവട്ന്ന് റേഷൻ കടീന്ന് വേടി ക്കര്തീട്ടാണെ. അര്യൊക്കെ
ഏഹ് പിന്നെ കൊൺ ഞാൻ കൊണ്ടായി കഴിഞ്ഞാല്
ആഹ് ഇവടന്ന് പോവുമ്പോ അങ്ങനെ പൊടി ഐറ്റംസ് ആഹ് അയണ്ട് പറഞ്ഞേന്ന് പിന്നെ റേഷൻ കാഡീ ത്തെ അരിയല്ലേ അതൊക്കോ കൊറേ നേരം ഇതാക്കാനും പറ്റ്
പിന്നേ അരമണിക്കൂറ് വെച്ച ച്ചാ മതി
ആഹ്
റൈസ് കുക്കർക്ക് അരമണിക്കൂർണിക്കൂർ വെക്കുമ്പ ത്തിനന്നെ പാകത്ത് വേവാവും
ആഹ് ഓളടുത്തന്നെ ഓർമ്മല് കു ക്കറാണെന്ന് പറഞ്ഞീന്നേ
നോർമൽ കുക്കറുണ്ട് റൈസ് കുക്കറു
ആഹ് ആഹ് രണ്ടും ഉ ണ്ടോ ആഹ്.
ന്നെ നോർ കുക്കറ ഒന്നും ചെർത എടുക്കാത്തണ്ട് മുറി പിന്നെ റൈസ് കുക്കറും ഉണ്ട് അവിടെ പറഞ്ഞു ഞാൻ കറന്റ് ബില്ലുംങ്ങടക്കണോങ്കില് സദാ ചോറ കറണ്ടെടുപ്പും വെ ച്ച് കഴിഞ്ഞാലേ ഉം
ഉം
കറണ്ട അടുപ്പിനൊക്കെ അത്യാവശ്യം നല്ല ചാർജ് വരും
ഉം പിന്നെ സ്റ്റൗ ഉണ്ട അവിടെന്നീ ഗ്യാസും കുറ്റി ഇടണം
കസൻകുറ്റി ഒന്ന് എക്സ്റ്റ ണ്ടെങ്കി ഒന്ന് കൊണ്ടയാമതി
ഞാ ഓളോടെ ഇണ്ട് പറഞ്ഞീനു ഉം
പിന്നെയും കഴഞ്ഞാൻറക്കണമെങ്കിലൊക്കെയ കരയ
ആഹ് അതാണേ.
ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും അറിയുന്നോരൊക്കെണ്ടെങ്കിലോരെതൊക്കെ സമ്മയ്ചേരാണെചേലൊക്കെ ഇപ്പോ ഇപ്പൊക്കൊ ഒരു പരക്ക്ച്ചി അപ്പൊ അതേപോലെ ദിവസം ആവശ്യമില്ലാത്ത ആൾക്കാർക്ക ഇനെ ബുക്കന്ന് വറത്താൻ സ
ആഹ് അവിടെ ഓണറ് അയിനന്നെ വേണം. കാരണം ഇപ്പ ഗ്യാസ് കിട്ടല്ലല്ലോ അപ്പൊ അത അങ്ങനെ തരില്ലറഞ്ഞു.
ഇപ്പ ഒരു മാ ഇപ്പൊ ഏകദേശം ഇപ്പം രണ്ട മാസം കഴിഞ്ഞപ്പോെ വന്നന്ന് വെച്ചതാ ആയിട്ടല്ല മൂന്ന് മാസം ഒന്നര മാസം ഒക്കെ നിക്കും.
ആഹ്
ആളില്ലല്ലോ ക്ക അറിയോ മീൻ പൊരിച്ചതോ ഇ താശെ പിന്നെ എനിക്ക് ചെറിയോ ഞാ ഞാൻ വന്നിട്ട് ഇപ്പ രണ്ട് മൂന്ന് പ എന്നാ വിളിക്കട്ടടി
ആഹ് ഓക്കെ